ആഹ് കേൾക്കണ്ടില്ല
ഉം എന്തൊക്കെയാ വർത്താനം
എന്താണ് ഇങ്ങനെ പോണ്ട് കൊഴപ്പൊന്നുംല്ല കുട്ടികള് സ്കൂളിട്ടൊന്നാ
വന്നിട്ടില്ല നാലെപത്ത ക്കുമ്പത്തിന് വരും അയിന്റെ ഇടിൽ ഞൻ അനക്കൊന്നു വിളിച്ചട്ടെ കരുതി ആണ്ട് വിളിച്ചോക്കിയതാ
ആഹ്
ചായ കുടിച്ചിട്ടില്ല ഇല്ലേ ഓല് വന്നിട്ടുള്ളൂ കുടിച്ചോള്ളൂ ചായ കുടി പരിപാടിയൊന്നുംല്ല എന്തെങ്കലും ഒക്കെ ഉണ്ടാക്കി തിന്നും തിന്നന്നല്ലാതെ ചായ അങ്ങും ചായ പരിപാടി ഇല്ല ഇമ്മ ഇമ്മക്ക് മാത്രം ചായ വേണം ഇമ്മി കാക്കു മാത്രം കട്ടന്ണ്ടാക്കി കുടിച്ചും അത് എന്നും കുടിച്ചും ഓൽ ഞങ്ങെന്തേലും കടിണ്ട്ച്ചെങ്കിലെ കുടിച്ചുള്ളു അല്ലെങ്കി ഇന്നിപ്പോ അപ്പൊ ചക്ക പോത്തുണ്ട് അപ്പൊ അത് പറിച്ച്കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എരുതി അങ്ങനെ ക്കുത്തിരിക്ക എന്തേലും ഉണ്ടാച്ചെങ്കി പിന്നെ ഉണ്ടാക്കണ്ടല്ലോ
ആഹ് അത് മതിയല്ലൊ അതൊക്കെ നല്ല ഇതല്ല ഭക്ഷണം
ഉം
ഉം
വരുമ്പൊ കൊർച്ച് ചോറ് കൊടുക്കും ചോറ്പ്പ സ്കൂൾന്ന് തിന്ന്ണ ഒന്നും കണക്കൊന്നല്ലയ്ക്കാരം ഓല് അങ്ങനെ കിൾമ്പി കുത്തര്ക്ക്ണ്ണ്ടാവും
അതന്നാ അതന്നാ
സ്കൂൾനൊന്നും നേരങ്ങത്തിൽ തിന്നൂലല്ലോ
അതന്നെ അതന്നെ
അപ്പൊ വന്ന എന്തായാലും കൊർച്ച് ചോറ് വാരി കൊടുക്കും വന്ന നേരെ ഫോണ്മ്മക്കെ കാരം ഫോണ് കാണേണ്ടി വരും അത് കഴിഞ്ഞ പിന്നെ ലേസം ചോറ് വെയിച്ച് പിന്നെ എന്തേലുഒക്കെ കടി കൾച്ചാൻ പോകുമ്പോത്തന് എന്തേലൊക്കെ ഇപ്പ മഴയല്ലേ കളി കാനൊന്നും പോണ്ട ആവശ്യല്ലല്ലോ ഉം അവിടെ മഴയുണ്ടോ
ആഹ് ഇവിടെ മഴൊക്കെ ഉണ്ട് കൊർച്ചേരം ഒരു ഉച്ചക്ക് വെയിലുണ്ടായി പിന്നെ
എല്ലാട്ത്തും അങ്ങൻ തന്നെ ല്ലേ ചെലേ സമയത്ത് പിന്നെ പലോട്ത്തും പലേമാരിയാക്കാരം ഇപ്പൊ ഇന്നിപ്പോ
ആ
ഉം ഞാൻ കൂടിക് വിൾച്ചപ്പളും ഒക്കെ അവിടിം മഴണ്ട് അർഞ്ഞു. ഉച്ച ക്ക് ഒരു തോർച്ചണ്ടായിരുന്നു പിന്നെ മഴന്നേണ്
ഉം ഉം ഉം ഉം
തുണികള് ഒണങ്ങി കിട്ടാനോ
ആ പാട് ഞാൻ ഏതായാലും റൂമില് കെടക്കല്ലേച്ച്ട്ട് അപ്പ അവിടെ നെൽത്ത് കൊട്ന്ന് വിരിച്ചൊ ഒക്കെണ്ട് ഒണങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട്
ആഹ് ആഹ് നൽത്ത്കൂടി വിരിച്ടെ ഫാനിട്ട് ഫാനിട്ടേക്ക്ണ്ടാവൂല്ലേ ആഹ് ആഹ്
അങ്ങനെ
പി ഉം ചെറിയ കുട്ടിയാളൊക്കെല്ലേ പെരീലേകാരം
ആഹ് എടങ്ങേറ് ഉം ഉം ഇത് ഇവരൊക്ക പിന്നെ നേരംവെൾത്ത സ്കൂൾകോവല്ലോ മൂന്നാളും
ആഹ് ആഹ് ഇന്നാലും ഓല് എല്ലാരും കൂട്ടച്ചങ്ങ ആകുമ്പത്തിനേ കൊറേ തിര്മാനമാകും
അതന്നെ അതന്നെ
എല്ലാര്തും കുടീന്ന്‌ട്ണന്തും സ്കൂൾ കിട്ണതും രണ്ടും ഉണ്ടാവൂലേ
ഉം ഉം ഉം
അങ്ങനെക്കെ ഞാൻ മഴക്കാലായാൽ പിന്നെ ഓല് കളിക്കാനൊന്നും പോവുലല്ലോ
ആഹ് യൂണിഫോം ആണ് തിരുമ്പാ മടി
ആഹ് ആഹ് യൂണിഫോമാ തിര്മ്പിടും കുടിൽ ഇട്ണ പിന്നിം ആഞ്ഞ
എല്ലാ ഒണങ്ങാന് പണിയേ
ആഹ് ആഹ്
ഉം
കോട്ട്ണ്ടോ
ഏഹ് ഏഹ് ചെറിയ കുട്ടികളല്ലേ ചെ ആഹ് മോൾക്ക്ണ്ട് മോൾക്ക്ണ്ട്
ഉം ഉം
ചെക്കൻമാർ
കോ കോട്ട് ഞാന് പിന്ന തിര്മ്പലില്ല അയ്മപ്പ വിയർപ്പൊന്നും ആവൂലലോ ക്കർഞ്ഞ തിരുമ്പൊ ക്ക വേണം കയ്യ് അങ്ങ്ട്ട് തൊട്ച്ചിട്ടും ഇങ്ങ്ട്ട് തൊട്ച്ചിട്ടൊക്ക ചിയ്യും ചെ ഇത് ഒണങ്ങി കിട്ടണ്ടെ
അതെന്നി മഴക്കാലായ അതാള്ള എടങ്ങേറെ പോലാണെ ഒരു പതിനായിര്ണം കൊടുന്ന് കൂട്ടിടും
ഹ
ഉം ഓല്ക്ക് മഴയാണ് വെയിലാണ്ന്നൊന്നുല്ല ഓൽക്കണ്ട് ഏഹ് രണ്ട ണം മൂന്നെണ്ണം നാലെണ്ണം ജോടിയണ്ട് മാറ്റിട്ടാ മതി ഒര്ക്ക് പൊറ്ത്തു പോയി വന്നാ അതണ്ട് മാറ്റിടാ ഇന്നിട്ട് വേറെ ഇട ഇതൊക്കെ തന്ന ഓല പണി
പിന്നെ ഈ വ ചളിയായിട്ടൊന്നല്ല ഏറെ അയിച്ചിട്ണെ ഈ വെള്ളം നൻഞ്ഞിട്ടെ അയിന് കളിച്ചാനൊരു സിറിഞ്ചും കിട്ടിക്ക്ണു പെണ്ണിന്റെ പെണ്ണിനപ്പൊ അഡ്മിറ്റേന്നു അത് കഴിഞ്ഞ് വന്നപ്പള് ഒരു സിറിഞ്ചും കിട്ടിക്ക്ണു അങ്ങ്ട്ടും ഇങ്ങ്ട്ടും ഏട്ടനും അഞ്ചനും പിന്ന വള്ളം വുട്ട് കളിച്ചീന്നു ഇന്ന്ട്ട അയ് ന്നനിം അത് നൻഞ് പിന്ന ഉള്ളി കേറാനാമ്പൊ ഓൽക്ക് ഡ്രസ്സ് മാറ്റണം അപ്പൊ അത് ഇട്ത്ത് മാറ്റി പിന്നെ രണ്ടാംമണ്ടോന്ന തന്നെ കൊറ്ച്ചേരം ഉള്ളിലിരിക്കും പിന്നീ തന്നെ പൊറ്ത്ത്യാടും ഇതെന്നെ രണ്ടാള് പണി
ഉം ഇതന്നെ രണ്ടാക്കും ആഹ് പണിയി ഇവിടെ തന്നെ അങ്ങനെയൊക്കെ തന്നെ പിന്ന ത്തോളെ കൊറ്ച്ചൊരു കൊറവുള്ളു മൂത്തോള് പിന്നെ വല്യ ആളായ കാര്ണം കൊഴപ്പല്ല ഒരാൾ കുത്തി പോയി ചാടാനും ഇതിനൊക്കെ നടക്കും ഒരാൾ പിന്നെ ഇവിടെ വിറ്റത്തൊക്കെ ആകെ എർപ്പാക്കേന്നു
നമ്മളാണ് വെ ഡ്രസ്വേളെ
ആഹ്
ഉം ഇപ്പൊ ഇന്റെ പെണ്ണ് ഇവിടെ ഇണ്ടൊ ഓള ഒച്ചന്നെ കേക്കൂല ഓൾക്ക് ഒരു ട്ടിയാ മതി ആഹ് ക്രാഫ്റ്റോണ്ട് അങ്ങനെ കുത്തിരിക്കും
ഉം ഉം ഉം പെണ്ണ് ചെർദ ഉം ഉം പെണ്ണ് ചെർദ
അല്ലെ രണ്ടാമത്തേണ് മൂത്തൊര് ചെർ ണ്ട് ഓനായിട്ട് പേരൊന്നും ഇല്ല ഓന് വല്തായി ഒമ്പാം ക്ലാസ്സിലെ ത്തീക്ക്ണു
ഉം ഉം ഉം
ഓന് കളിച്ചാ പോകും വരും മോനും ഓന്റ കാര്യങ്ങള് നോക്കി നടക്കും ഭക്ഷണം ഇണ്ടാക്കലും തിരുമ്പി കൊട് ചീതാ മതി പിന്നെ ഒന്നും ഓൻക്ക് ആവശ്യല്ലലൊ
ആഹ് ഇന്റെ മോനും പത്തിലാണ് വല്യോന് ആഹ് എസ് എൽസി ആണ് ആഹ് എസൽസ്യും പന്തളി ഒക്കക്കൂടിയാണ്
ആഹ് പന്തളിയൊ ഇന്റെ കുട്ടിക്കും തന്നെ പന്തളി നല്ല ഇഷ്ടാ ആഹ് ഫുട്ബോളെന്നെ
ആഹ്
നല്ല ഇഷ്ട വെക്കേഷന് ക്യാമ്പിനൊക്ക കൊണ്ടാക്കീന്നു ഉം ക്യാമ്പില് ക്യാമ്പില് കൊണ്ടാക്കീന്നു അറയ് വെക്കേഷനെ ഉം
അതല്ല ഇപ്പത്തെ ഈ കളിയാണ് ഞാൻ പർഞ്ഞത്. അത് കാണാൻ പോവും രാത്രിയൊക്കെ.
ആഹ് ഫുട്ബോള് കാണല്. ആഹ് ഞാന് ഫുട്ബ പോ കളിച്ചണന്ന് കര്തിയാന്. ഇവൻക്ക് കളിയോട അത്രയ്ക്ക് പ്രിയ.
ഉം ഉം
ഉം ഈ വീക്കൂടെക്കെ ന്യൂസ് കൂടെക്കെ ജഗ്ളിങ്ങ് ചെയ്നൊക്കെ ഒ ട്ടീനു. വടേ ഞങ്ങളവടെ വന്നീനു. ടീവിക്കാര് വന്നീനു. അപ്പൊ ആർക്ക ജഗ്ലിങ് ചെയ്യാൻ വ യ്ക്ക ചോയ്ച്ചു. ചെറുക്കന്മാരെല്ലാരും ഇവൻ്റെ പേര് വിളിച്ചു പറഞ്ഞു ത്രേ. ന്നട്ട് ഉം ന്നിട്ട് അവിടുന്ന്. പിന്നെ ജഗലി ചെയ്യിപ്പിച്ക്ക്ണു. ഏഹ് നൂറും ഇരുന്നൂറൊക്കെ നൂറു ഇരുന്നൂറൊക്കെ ചെയ്യേ. ഉം പന്തലിനോട് നല്ല താണ്.
ആഹ് ആഹ് അയിനൊക്കെ നിച്ചണ്ടെങ്കിലേ
ഉം ഉം
പിന്നെ അയിനായിട്ട് നട ക്കും നല്ലോം പൈസ എറക്കും പഠിപ്പിച്ചും ഒക്കെ വേണം. ന്നാൽ തന്നെ മുന്നേട്ട
അതന്നെ അതന്നെ.
പിന്നെ ഞങ്ങള് എടക്കൊക്കെ ക്യാമ്പിന് കൊണ്ടാക്കും. അത് രണ്ടു മാസം മൂന്നു മാസൊക്കെ പോകും. പിന്നെ അത് നിർത്തും. പ്പൊ മാസം മാസം ആയിരെങ്ങനെ കൊണ്ടോയി അടക്കണം.
ആഹ്
പിന്നെ ത് നോക്കില്ല പിന്നെ. നിർത്തി വെക്കേഷന് രണ്ടു മാസം പോയി.
ഉം ഉം ഉം
ഉം എന്തൊക്കെ പിന്നെ.
എന്താ ങ്ങനെ പോവ്ണ്ട്.
ഉം എന്താ കുട്ടികളൊക്കെ എന്താ വ വന്നിട്ടില്ലേ. തര ഒന്നും കേക്കാല്ല.
ഏഹ് ത. ഇവടെ ഇണ്ട് കു
ആഹ് ആഹ്. പിന്നെ.
പിന്നെ ന്താ ഇങ്ങനെ പോവ്ണ്ട്.
ഉം ഉം ഇമ്മല്ലേ. മ്മല്ലേ അവിടെ.
ആഹ് മ്മണ്ട്.
ഉം ഉം
ഉം
മയാ ആ ഓണ്ട് പ്പോ നാലോറും പോകാനൊന്നും പറ്റൂല ലൊ ല്ലെ.
ആഹ്. അതന്നെ.
ഞങ്ങളമ്മ നാലുമണി ആയ മേലിം തായിം ഒക്കെ ന്ന് പോയി വരും.
ആഹ് അതാര. മൂത്തച്ഛന്മാരിം എളച്ചന്മാരൊക്കെ പേര ആവൂലേ.
അല്ലെയ്. ഞ അയൽ വക്കകാരന് മുത്തച്ഛനിം ക്ക് പിന്നെ മുത്തച്ൻ കുറച്ചും കൂടെ ഔ ട്ട് ങ്ങാണ്ടാ പെരറ്റിരിക്കണുന്നത്. ഞങ്ങള ഈ വളപ്പിലല്ല. അഓണ്ട് മൂത്തച്ഛന്റൊട് ക്ക്‌ പോകാൻ പറ്റൂല. പിന്നെ ഒരു മൂത്തച്ഛൻ ഞങ്ങള് ഒപ്പം തന്നെ ണ്ട്.
ആഹ് ആഹ് ആഹ്
ഉം. ഇന്ന അയൽവക്കത്ത് കൂടെ പോവ ആയല ഒക്കത്ത കൂടെ പോവറേ അയൽ വക്കത്തുംട പോവാറേഅപ്പറത്തും ഇറത്ത കൂടെ ഒക്കെ ഒന്ന് ത്താനം പറയാന് ഉം ഓൽക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എതൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ എന്തേലുമൊക്കെ സമയം പോകാനും മനസക്ക് ഒരു സുഖം കിട്ടാനൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയി ന്ന് കുറച്ച നേരം വർത്താനം പറഞ്ഞഞ് പോരും
ഉം. ഉം. ഉം. ഉം.
ഉം
ആത് തന്നെ ഒക്കെ നല്ല തന്നെയാണ്
ഉം. ഉം.
ഉം ഞമ്മളെല്ലാം പോലെ അങ്ങട്ടും ഇങ്ങോട്ടുംക്കെ പറഞ്ഞാ കൊഴപ്പൊന്നില്ല ചിലരു ഇണ്ടാവും അത് പറയാന ഇത് പറയാനൊക്കെ അങ്ങനൊക്കെ ആവുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരും ഞാന് ആദ്യത്തെല്ലോത്തന്നു പോയിന്ന് ഇപ്പൊ ഞാൻ അങ്ങനെ എടുക്കും പോക്കില്ല
ഉം ഇപ്പൊ പോകാനും തോന്നൂല ഇപ്പ ആരും ഇപ്പ പണ്ടത്തെമാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആരും പോണില്ലല്ലോ അപ്പൊ നമ്മക്ക് ഓലെ നമ്മളെ എവിടേക്കും വരൂല
ഉം.
ക്കെ അവന് തിന്നിടിച്ച് അവന അവന്റെ കുട്ടികളി നോക്കി അവിടെ കുത്തിരിക്കും
അത് തന്നെ അതന്നെ
ഇപ്പ നേരമ്പോക്കെ ഇപ്പ ഫോണും ഇറങ്ങിക്കണു
ഫോണുണ്ട് യൂട്യൂബ് ഉണ്ടാല അവിടെ എല്ലാം കാഴ്ചയും കാണാം എല്ലാതും കാണാം
ആഹ് അപ്പൊ പിന്നെ ആരും പുറത്തിറങ്ങൂല
ഉം ഉം ഉം
ഇറങ്ങി കാണന് ഒരു മുറ്റടിച്ചാന ഇറങ്ങുമ്പോ കാണുമ അല്ലേ ഉം അയിന് അയൽപാകക്കാരൊക്കെ അല്ലെകാണല് അപ്പൊ റ്റീ കുടിയൊക്കെ എനച്ച പിന്നെ പറയും വേണ്ട പിന്നെ തീരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല പ്പ നമ്മള ഈ നാട്ടും പുറത്ത കൂടെക്കെണിച്ച പിന്നെയും വേണ്ടില്ല
പിന്നെണ്ടാവും അതന്ന പി പിന്നെ എന്താ ഇങ്ങനെ പോവണ്ട്
ഉം ഇടയ്ക്കൊക്കെ വിളിച്ചോണ്ടേ ഫ്രീ ആയിരിക്കുമ്പോ
ഏഹ് പിന്നെ വിളിക്കണ്ട് ഉം ഉം
ഇപ്പോ നാലുവത്ത ആയ വരും കുട്ടികളൊക്കെ
എന്ത്
പിന്ന നാലേ പത്ത ആയ കുട്ടികളൊക്കെ വരും പിന്നെ നല്ല തിരക്കേക്കാരന്ന് പറേ
ആഹ് നാല് പത്ത ആവുമ്പോ
ഉം നാല് മണിക്ക് വിട്ടാൽ നാല് പത്തയാ ആവുമ്പോതിന് ഇടെ എത്തവര്
ആഹ് ആഹ് ആഹ് നടന്നിട്ട് വരിയാ അത് വണ്ടിക്കാ
അല്ലേ ഓട്ടോ റിക്ഷക്കെ
ആഹ് ആഹ്
ഉം സ്കൂൾ ബസ് ഒക്കെ ഉണ്ട് പക്ഷെ ഓട്ടോറിക്ഷയാകുമ്പോ നമ്മള് പെരന്റെ മുറ്റത്ത് വന്ന് നിർത്തും സ്കൂൾ ബസ്സാകുമ്പോ കൊറച്ചണ് താഴത്തേക്ക് എറങ്ങി കൊടുക്കണം ഉം എന്നാ വിളിക്കണ്ടൂ ഇടക്ക് വിള കൊണ്ടന്ന
അവിടെ നിക്ക് ട്ടോ ഒരു മിനിറ്റാ
ആഹ്
ആഹ് വേറെന്നിട്ട് എന്താണ് കുട്ടികള് വരാനായിട്ട്ണ്ടാവുലെ അയിക്കോട്ടെ ട്ടെന്നാ ശരിട്ടാ
ആഹ് ഓക്കേന്നാ ഞാൻ വിളിക്കണ്ട്